ആഹ് പോണൂ
എന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു എന്തൊക്കെണ്ട് തന്റെ വിശേഷം?
നല്ല വിശേഷം
മഴ പറയാനുണ്ടോ ജൂൺ ജൂലൈ മാസവല്ലേ ജൂൺ അല്ലേ ഇപ്പോ ഇപ്പൊ നമ്മടെ വർഷത്തി ഏറ്റവും കൂടുതല് മഴ കിട്ട്ണ മാസാണ് മഴല്ലായിരിക്കൊ അപ്പൊ ഇപ്പ എല്ലാട്ത്തും മഴയല്ലെ ഇപ്പൊ ഏഹ് ഇപ്പൊ അവിടൊക്കെയില്ലേ
ആഹ് മഴയുണ്ടേ അതും കറക്റ്റ് കോളേജ് തൊറക്ക്ന്ന ആ സമയത്ത് തന്നെ മഴ
അതെ പക്ഷെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് ശരിക്കും മടിയാണ് കോളേജ്ക്ക് പോവാനൊക്കെ പക്ഷെ ഇപ്പൊ പൊറ മുറ്റം ഇല്ലാണ്ട് മുറ്റത്ത് ഒക്കെ ഇറങ്ങാൻ നമുക്ക് ചെറിയൊരു മടി ഉണ്ടായാലും പക്ഷെ പൊറത്തൊക്കെ നോക്കുക വേനലായപ്പോ- എന്തൊരു കഷ്ടപ്പാട് നമുക്ക് മരങ്ങക്കും ജീവൻ ജനങ്ങക്കൊക്കെ എന്തെല്ലാം കഷ്ടപ്പാടേന്നു നമുക്ക്‌ തന്നെ ജീവിക്കാന് കെണറിലെ വെള്ളം വറ്റുക മറ്റ് എന്തെല്ലാം പ്രശ്നങ്ങളായിന്നു ഇപ്പൊ കൊറച്ചൂ കൂടിയും അയിന്നൊക്കെ ചേഞ്ചെസായി പൊറത്ത്ക്ക് നോക്കാ തന്നെ- ഒരു സമാധാന അന്തരീക്ഷല്ലേ
അതെ നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പും- അതേപോലെ നമ്മടെ കേരളത്തിലാണ് ഈ ഒരു - ഏഹ് കാലാവസ്ഥടെ വ്യതിയാനം ഇണ്ടെങ്കി പോലും നമുക്ക് അത്രീം ആഹ് ഒരു ഫീല് കിട്ട്ന്നത്. അതായത് എല്ലാ ടൈപ്പില്ള്ളതുണ്ടല്ലോ വേനക്കാലത്ത് നമ്മള് കൊറച്ച് കഷ്ട്ടപ്പെട്ടാലും അതിനൊരു നല്ലൊരു സന്തോഷം പോലയാണ് മഴക്കാലം വരുന്നത്. അതേപോലെ അവിടെ കെണർലൊക്കെ വെള്ളം നറഞ്ഞോ?
വെള്ളം ആ അത്യാവിശ്യം വെള്ളം നെർഞ്ഞു വേനൽക്കാലംന്ന് പറഞ്ഞാല് കൊറേ വെള്ളം വ റ്റി ആകെ എടങ്ങാറാവാനായിന്നു പക്ഷെ ഇപ്പൊ ഒക്കയാണ് മഴൊക്കെ പെയ്ത് എല്ലാം വള്ളൊക്കെ നെറഞ്ഞപ്പോ സമാധാനം ഏഹ് സമാധാനം വന്നു അതായത് ചെലേപ്പോ കഴിഞ്ഞാ വേനൽലൊക്കെ ഞങ്ങള് കൊറച്ച് ബുദ്ധിമുട്ടിരുന്നു കാരണം വെള്ളൊക്കെ കഴിഞ്ഞ് അപ്പർത്ത്ത്തെ വീട്ടീന്നൊക്കെ വെള്ളം കൊണ്ട്രണ്ട അവസ്ഥ വന്നീന്നൂ ഇപ്പൊ ഒക്കെ അത് എന്താപ്പൊ മഴ പെയ്ത് എല്ലാം കെണറ്ലൊക്കെ വെള്ളംന്ന് സെറ്റായിക്ക്ണു ഉം പിന്നേന്ന് പറ യാണെങ്കി ഇപ്പോ ഈ വേനൽക്കാലൊക്കെ അതായത് വേനൽക്കാലത്ത് ഇത്രയധികം ക്ഷാമണ്ടാവാൻ കാരണം നമ്മളൊക്കെ തന്നെ നമ്മള് കൂടുതല് പ്രകൃതിയിനെ ഇപ്പോ വല്ലാണ്ട് ഉപദ്രവിക്ക്ണ് ണ്ട് അതായത് നമ്മള് ഏഹ് അഹ് മരങ്ങള് വെട്ടി മുറിച്ചും അതേപോലെ മണൽവാരിയും എഹ് പാടങ്ങളൊക്കെ നിക ത്താണ് ഇപ്പ നമ്മൾ ഫുള്ള് വികസനത്തിന്റെ പിന്നാലെയാണ് അപ്പൊ ഈ മനുഷ്യര് തന്നെ പ്രകൃതിയെ വല്ലാണ്ട് ചൂഷണം ചെയ്യാണ് അതോണ്ടാണ് ഇപ്പൊ കൂടുതലും നമ്മള് കൊറച്ചൂടെ വേനൽക്കാലത്ത് മറ്റും കൂടുതൽ കൂടുതൽ ദ്രോഹ ഏഹ് ഉപദ്രവങ്ങൾ അതായത് പ്രകൃതി നമ്മളെ ഉപദ്രവി ക്കാണ് കാരണം പ്രകൃതിയെ നമ്മൾ അങ്ങട്ട് ഉപദ്രവിക്ക്ണോണ്ട് അവര് ഇങ്ങട്ട് തന്നെ നമ്മളെ ഉപദ്രവി ക്ക അതേപോലെ ഇനിയിപ്പോ മഴക്കാലായ പേടിക്കേണ്ടേന്ന് പറഞ്ഞാ ഉരുൾപൊട്ടല് അതേപോലെ പ്രളയം അതൊക്കെ നമുക്ക് പേടിയാ എല്ലാ കാലത്തും നമുക്ക് ഓരോ പേടി സ്വപ്നാണ് പ്രകൃതി പറഞ്ഞ അല്ലേ?
സത്യം കാരണം പണ്ട് എന്ന് പറയുമ്പോ ഞങ്ങടെ ഈ പ്രദേശത്ത് ഇള്ളവർക്കൊന്നും അങ്ങനെ വെള്ള പ്രശ്നം ഇണ്ടായിരുന്നില്ല കാരണം പാടമുണ്ട് അതേപോലെ കനാൽ അതൊക്കെ ഇണ്ടാവും കൊണ്ട് ആ ഒരു പ്രശ്നം ഇണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ വേനൽക്കാലം ഒരു ഏപ്രിൽ പകുതി ആവുമ്പം തന്നെ വെള്ളപ്രശ്നം തൊടങ്ങി പിന്നെ ഈ പൈപ്പ് ലൈൻ വഴി വരുന്ന വെള്ളാണ് എല്ലാരും ഉപയോഗിക്കുന്നത് കാരണം ആഹ് വെള്ളത്തിന്റെ ലഭ്യത കൊറവാവാണ് കാരണം മരങ്ങളൊക്കെ നമ്മള് വെട്ടി നശിപ്പിച്ച് ഓരോന്ന് ഇണ്ടാക്ക ക്കാണ് പണ്ട് നമു എന്റെ വീടിനൊക്കെ ചുറ്റുംന്ന് പറഞ്ഞാ അത്രയും മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പോന്ന് പറയുമ്പം ഓരോരുത്തര് ഏഹ് അവരുടെ സ്ഥലങ്ങളിലെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കും അത് വിൽക്കാൻ കൊടുക്കും അവിടെ പുതിയ ബിൽ ഡിങ്ങ് വരും അങ്ങനെ നാടിന് വികസനം ഇണ്ടെങ്കി പോലും പ്രകൃതി നമ്മളെ ശരിക്കും പറഞ്ഞാ അതിനുള്ള മറുപടി ആയിട്ടാണ് ഈ ഓരോ അവസ്ഥകള് നമുക്ക് തരുന്നത് ഇപ്പതാ മുല്ലപ്പെരിയാർ ഡാമിന്റേന്ന് പറയുമ്പോ അവിടെ അടുത്തുള്ള താമസിക്ക ക്കുന്ന ആൾക്കാരൊക്കെ ഭയ പേടിച്ചിരിക്കയാണ് കാരണം അത് ന്ന് പറയുമ്പോ മഴക്കാലം ആവുമ്പോ ഒരു ഏഹ് ഒരു ഏഹ് പേടി നിറഞ്ഞൊരു ഘട്ടാണല്ലോ?
അതെ അതെ താൻ പറഞ്ഞത് ശരിയാണ് മാത്രമല്ല പിന്നെ നമ്മള് ജന്തുജാലങ്ങളെ ഒക്കെ ഉപദ്രവിക്കാണ് ഇപ്പൊ കാടും മരക്കെ മറ്റും വെട്ടിയിട്ട് പക്ഷികൾക്കൊന്നും താമസ സ്ഥലല്ല കാട് വെട്ടിയിട്ട് അവിടുത്തെ അവിടുത്തെ ആനകളും മറ്റ് മറ്റ് മൃഗങ്ങളൊക്കെ ഇങ്ങിട്ട് വരികയാണ് കാരണം അവരുടെ ആവസവ്യവസ്ഥ അവരുടെ താമസിക്കുന്ന സ് സ്ഥലം നമ്മള് കൈയേറുകയാണ് അപ്പ എന്ത് ചെയ്യും അവര് നമ്മുടെ വീട്ടില് വന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങാൻ തുടങ്ങും അപ്പൊ നമുക്കൊരു പേടിയാവും ഏ ഏന്താപ്പൊ അത് അപ്പൊ അവരെ ഉപദ്രവി ച്ചോണ്ട് അവര് നമ്മളേം ഉപദ്രവിക്കാൻ വരുന്നത് ശരിക്കു പറഞ്ഞ നീ ഒന്ന് അലോചിച്ച് നോക്കിയെ നമ് എല്ലാവരും ഏ പ്രകൃതിയില് എല്ലാവർക്കും അവകാശം ഇല്ലേ നമ്മുക്ക് മനുഷ്യർക്ക് മാ ത്രാണോ എല്ലാ ജന്തുജാലങ്ങൾക്കും അതിനുള്ള അവകാശം ഇല്ലേ പക്ഷെ നമ്മളത് ശരിക്കും കൊടുക്കുന്നില്ല അവർ ക്കതോണ്ടാണ് അവര് കാടിന്നൊക്കെ കേറി നാട്ടിൽ വന്ന് മനുഷ്യന്മാരെ ഉപദ്രവി ക്കുന്നു എന്നാലും നമ്മള് മനുഷ്യന്മാര് പഠി ക്കില്ല നമ്മള് ഫുള്ള് വികസനത്തിന്റെ പിന്നാലെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളടേതാണ് ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടാന്നുള്ളരു ചിന്താഗതിയ യിട്ട് നടക്കയാണ് ശരിക്കും ഈ പ്രകൃതി എല്ലാവർക്കും ഈ പ്രകൃതിയില് അവകാശല്ലേ
ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതല് കേട്ടത് പാമ്പിന്റെ ന്യൂസാണ് ആ പാമ്പ് വരുന്നത് എന്തുകൊണ്ടാ അവിന്റെ ആവാസ വ്യവസ്ഥ അമ്മൾ നശിപ്പിക്ക്ന്നു അതേപോലെ പണ്ട്ന്ന് പറയമ്പോ മയിലിനെക്കെ കാണാൻ അത്ഭുതയിരിന്നു ഇപ്പ എല്ലാ മൈല് നാട്ട്ക്കൂടെയാണ് പോരാത്തന് പുലി അങ്ങനെ പറഞ്ഞ എല്ലാ ജന്തുജീവജാലങ്ങളും നമ്മടെ ഏഹ് നഗരത്തിലൂടെ വന്ന് ഏഹ് അവര് നമ്മളടെത്തായ്ട്ട് ഇണങ്ങി ചേരാൻ തുടങ്ങിന്ന് വേണേ പറയാം പക്ഷെ പ്രകൃതി അപ്പയും ഏ നശിച്ചോണ്ടിരിക്കയാണ് ഇനി വരുന്ന കാലഘട്ടത്തില് ന്ന് പറയുമ്പോ ഇത്രയും ഉണ്ടാവില്ല നമ്മക്ക് ഒന്ന് ശ്വസിക്കാൻ ആവശ്യമായിട്ട്ള്ള ഓക്സിജൻ ഓക്സിജൻ പോലും ഈ പ്രകൃതിയിൽ നിന്ന കി ട്ടണന്ന് നമ്മളൊന്ന് ചിന്തിക്ക്‌ന്ന പോലുല്ല പണ്ട് മുതൽക്കേ എത്രയോ നോവലായാലും എഴുത്തുകാരൊക്കെ തിനെ കുറിച്ചിട്ട് ഏഹ് പരാമർശിച്ചിട്ട്ണ്ട് പക്ഷെ ഇപ്പഴും നമ്മളീ ചൂഷണം തൊടർന്നുകൊണ്ടേ ഇരിക്ക്യാണ് അന്നത്ത ആൾക്കാര് പോലും നമ്മടെ ഈ വരുന്ന വഴി തെറ്റാണെന്ന് കണ്ട് നമ്മടെ ഇപ്പഴത്ത ഭൂമിടെ അവസ്ഥ അവരന്നേ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പഴും നമ്മളാ ചൂഷണം നിർത്തുന്നില്ല നമ്മടെ ആവശ്യങ്ങള് മാ നമ്മടെ ആവശ്യം വരുമ്പോ ഈ പറയുന്ന പ്രകൃതിനെ കുറിച്ച് നമ്മള് ചിന്തിക്ക്ന്നില്ല
ശരിയാണ് ശരിക്ക് ഈ പ്രകൃതിയ നമ്മള്സ്നേഹിക്കല്ലേ വെണ്ടേ കാരണം വായു വെള്ളം സൂര്യപ്രകാശം എല്ലാം തൊടങ്ങി നമുക്ക് ജീവിക്കാളള എല്ലാതും നൽകുന്ന ഈ പ്രകൃതിയിൽ നിന്നാണ് പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കുന്നേല്ല നമ്മള് ഈ പ്രകൃതി മാക്സ് സിമം എന്ത് ചെയ്യാണ് ഉപദ്രവിക്കാണ് നശിപ്പിക്കാണ് ഇതിനുള്ള ഭവിഷ്യത്ത് നമ്മള് ചിന്തിക്കണില്ല നമ്മള് എന്ത്ചെയ്യാ നമു ക്ക് നമ്മുടേതായ ലോകം നമുക്ക് വീട് കെട്ടണം ആഹ് നമുക്ക് വലിയ നിലയ്ൽ ജീവിക്കണം ആ ഒരു ആ ഒരു മൈൻഡില് മാത്ര നമ്മള്‌ അയ്ലേക്കണ അല്ലാണ്ട് മരങ്ങള് വെട്ടി നശിപ്പിക്ക അതോണ്ട്ള്ള പ്രശ്നവും പ്രകൃതി എങ്ങനെ നോവി നമ്മൾ ഇന്ന് എങ്ങനെയെല്ലാം അണ് നമുക്ക് ഭവിഷ്യത്തുകള് വരുന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല മാത്രമല്ല നമ്മള് എങ്ങനെ സംരക്ഷിക്കുന്നു അയ്നനുസരിച്ചാണ് ഞമ്മള ഭാവി തലമുറക്ക് ജീവിക്കാൻ പറ്റുള്ളു കാരണം നമ്മള് ഇപ്പ തന്നെ പ്രകൃതിനേ നശിപ്പിക്കാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഭാവി തലമുറ കൂടെയാണ് അനുഭവിക്കുന്നത് നേരെ മറിച്ച് നമ്മളിപ്പതന്നെ പ്രകൃതിയെ സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടുവരാണെങ്കി അവർക്കും ജീവിക്കാനുള്ള കാര്യങ്ങളും മറ്റു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് പക്ഷെ നമ്മളതൊന്നുല്ല ചെയ്യണെ ശരിക്കും നമ്മള് പ്രകൃതിയെ സ്നേഹിക്കാണ് വേണ്ടത് ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും അഹ് ആഹ് കൂടുതല് പാടങ്ങളിൽ കൃഷി ചെയ്തും നമ്മളിള്ള സമയത്ത് എന്തയ്യ പാടങ്ങളൊക്കെ വെ ട്ടിനശിപ്പിക്ക പണ്ടത്തെ കാലായിര്ന്നങ്കി എന്ത് രസമായിരുന്നന്നെ പ്രകൃതി ഏഹ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീടിന്റെ വീട് വെക്കുമ്പതന്നെ ചുറ്റോറും നമ്മുടെ മരങ്ങളും മറ്റും വെച്ച്പിടിപ്പിച്ച് കൂടുതല്‌ വീട്നെ സുന്ദരാക്കാ ഇപ്പ ചെയ്യണ എന്താന്ന് വെച്ചാ ഒരു വീട് വെക്കുമ്പൊ ഇള്ള മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് അതിന്റെ സൈഡിലോ മറ്റോ ഒന്നോരണ്ടോ മരം ഇപ്പ കൂടുതലും എന്താ അവര് ചെയ്യണേച്ചാ ആഹ് വീട് കാണാനും സുന്ദരക്കാൻ വേണ്ടിട്ട് ആർട്ടിഫിഷ്യൽ പുല്ലും മറ്റൊക്കെ പൂക്കളൊക്കെ വെറും ഭംഗിക്ക് വേണ്ടി മാത്രണ് അവര് എന്തെങ്കിലും മൊളപ്പിക്കാനോ അതോ നട്ടുപിടിപ്പിക്കാനോ ശ്രമിക്ക്ണത് അല്ലാതെ നമ്മടെ ഏ ദൈനംദിന ജീവിതത്തിൽ എന്തേലും ഭക്ഷിക്കാനോ നമ്മള് വെശമില്ലാത്ത പച്ചക്കറി എന്തേലും കഴിക്കാണോ ഒന്ന് എന്ന മനസ്സോടെ അവരാരും എന്തപ്പോ ഒന്നും സമ്പായിക്കുന്നില്ല ഒന്നും നട്ടുപിടിക്കുന്നില്ല അല്ലെ
അതെ കാരണം പ്രകൃതിനെ കുറിച്ച് ആ ആലോചിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആകെ ജൂൺ അഞ്ച് പരിസ്ഥി ദിനത്തിന് മാത്രം ആയിരിക്കും ഇപ്പത്തെ തലമുറ കാര്ണം ആ സമയത്ത് അവരുടെ സ്കൂള്കളാണെങ്കിലിൽ അവരുടെ ഒപ്പള്ള ആൾക്കാർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒര് ചെടി ന നട്ട് വെക്കുന്നുണ്ടാവാം പക്ഷേ അതിനെ പരിപാലിക്കുന്നുണ്ടോന്ന് വെച്ചാൽ അത് ഒറപ്പുല്ല പല പ്രവർത്തനങ്ങളും ഇതിന് വന്ന്ട്ട്ണ്ട് ഈ അട്ടപ്പാടിടെ സംരക്ഷണയാലും അതേ പോലെ പലെ ഹേം പ്രദേശങ്ങളിലും ഇത്തരത്തിലെ ചെടി വെച്ച് പിടിപ്പിക്കാള്ള പല സംരംഭങ്ങളും തൊടങ്ങീട്ട്ണ്ട് പഷേ എന്നാലും അതിന്റെ പരിപാലനം എത്രത്തോളം ആ ഒരു കറക്റ്റ് ആയിട്ട്ള്ള രീതിയിൽ നടക്കുന്നുണ്ട്ന്ന് അറിയില്ല പരിസ്ഥിതീന്ന് പറയുമ്പോ ആ ഒരു ദിവസത്തെ മാത്രായിട്ട് കണക്കാക്കേണ്ടതല്ല നമ്മുടെ ഓരോ ദിവസം ഇപ്പോ നമ്മള് എന്തിയ്യണം നമ്മളെ ചുറ്റുള്ള ചെടികള് പരിപാലിക്കും വാണം അവയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മള് ക്യാർ കൊടുത്താൽ മാത്രാണ് തിരിച്ചു നമുക്കത് കിട്ടൊള്ളൂ അല്ലെങ്കി അതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്ന അതെന്നെ തിരിച്ച് ചെല്ലും ഈ കർമ്മാന്ന് പറയ്ണത് അത് ഇതിലും നമുക്ക് ഇത് കാണാം കാര്ണം നമ്മൾ എങ്ങനെ അയിനെ ചൂഷണം ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളും അതിനനുഭവിക്കും
ആഹ് അത് താ എന്ന് പറഞ്ഞത് ശരിയാണ് നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നു അത് തിരിച്ച് കിട്ടും നേരെ മറിച്ച് നമ്മൾ എത്രത്തോളം പ്രകൃതിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമ്മളെ പ്രകൃതി പേടിപ്പി ക്കാണ് കാലഘട്ടങ്ങളിൽ വളരെ അധികം പേടിപ്പിക്കാണ് ഓരോ ദുരന്തം തന്നിട്ടും വ രൾച്ച തന്നിട്ടും ഏഹ് ജീവ ജാലങ്ങളൊക്കെ ചത്തൊടുങ്ങുന്നതും മറ്റൊക്കെ പ്രകൃതി തരുന്ന ദുരന്തങ്ങളാണ് അതിനൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധി തരട്ടെ അതിന് വേണ്ടി നമുക്ക് മരങ്ങളും മറ്റും വെച്ച് പിടിപ്പിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും നമുക്ക് ചിലർക്കെങ്കിലും പറ്റ ട്ടെ എന്ന് ഞാൻ പറയുന്നു എന്നാ ഇതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം
അതെല്ലാം ആൾക്കാരുടെ മനസ്സില് ഇതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവട്ടെ ശരി എന്നാ ഉം